സുഖാണോ
ഓ സുഖം ഇയാക്കോ
അവിടെ എങ്ങനെ വിശേഷോം ആ ഇവിടെ നല്ല സുഖം തന്നെ
ഇവിടെ വിശേഷം ന്തുവാ ഇ ഇപ്പൊ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്യാ ഇച്ചി മഴ പെയ്തായിരുന്നു ഇപ്പൊ ഒന്ന് തോർന്നു നിൽക്കുന്നു
ആഹ് ഇത് ഇവിടത്തെ പോലത്തെ കാലാവസ്ഥ ന്നല്ലോ ഇത്ര നേരം നല്ല മഴയല്ലേ ഇപ്പൊ കൊറച്ച് തോർന്ന്.
ഇവിടെ അത് കണക്കാ ഇവിടെ തോർന്നിക്കേ. ഞങ്ങക്ക് ഇവിടെ ഇൻവേർട്ടർ ഉണ്ടെടാ.
ആഹ് അല്ല പോയിനാ?
പോയിനോ അറിയത്തില്ല.
അന്നേരം അറിയില്ലേല്ലെ അത് ഓണക്കലല്ലേ അതെല്ല അത് കരണ്ട് പോയ്കയ്ഞാ ഓൺ ആക്കലല്ലേ?
ഇല്ല ഞങ്ങളത് എന്റെത് മ്മവടുത്തെ ഓട്ടോമാറ്റിക്ക അതോണ്ട് അറിയത്തില്ല. കാണം നമ്മടെ ലൈറ്റും ഫാനും എല്ലാം ഇൻവെർട്ടറിൻ തില്ല കൊടുത്തേക്കുന്നെ ടി ഈ ടി വി ഫ്രിഡ്ജ് എ സി അങ്ങനുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ. അതുകൊണ്ട് അറിയത്തില്ല പോയാലും എട്ത്താലും.
അത് ശരിയല്ലേ ആഹ് അന്നേരം ഇത് ആറുമാസം കൂടുമ്പോ വേൽറ്റ്റി മാ കെടന്ന് പറയുന്നുള്ളതാ?
അങ്ങനെ ഇല്ല നമ്മള് എപ്പഴും അയ്നകത്ത് വെള്ളം ഇല്ലേ അയ്ന ബേട്ട്റി വെള്ളം അതൊഴിക്കണം.
കംബ്ലൈന്റ് ഒന്നും വെരാത്തതാ?
ആഹ ഇല്ല് ഇപ്പൊ ഈയിടക്ക് ഞങ്ങൾക് ഒരു ഇടിവെട്ടിയ സമയത്ത് അടിച്ച് ഫുൾ ഇൻവെർട്ടർ പോയതാ. ബാറ്റ്റി അല്ലേനു പിന്നെ വേറെ വെച്ചത ആ ചേഞ്ച് ആക്കി പിന്നെ. റെഡിയാക്കിയാ പിന്നെ പറ്റത്തില്ലായ്രുന്നു. അല്ല ലൂമിനക്സിന്റെ യിരിക്ന്നെ.
ഈ പ്രാവശ്യം കയിന പ്രാവശ്യം ഏതാ
കയിഞ്ഞ പ്രാവശ്യം വേറെ ഏതോര്ന്നാ അയ്ന്റെ പേരെന്താന്ന് എനിക്കത്ര പിടുത്തയില്ല.
രോന്ന്ണ്ട് ഇടിക്ക് വേം പോന്നത് നോക്കീട്ട് വാ എല്ലാ അധീകാള് കംപ്ലൈന്റ് പറയ്ന്ന്ണ്ട് ഓരോത്തര്ത് നല്ലതാന്ന്.
മാക്സിമം ബാറ്റ്റി എല്ലാം ചെലപ്പോ ഒരു ഏഴ് വർഷം അഞ്ച് അങ്ങനത്തെ കപ്പാസിറ്റിയാ ഇൻവെർട്ടറിനും അതായിരിക്കും. ഇൻവർറ്ററിന് എനിക്കോന്ന് പതിനഞ്ച് വർഷം അങ്ങെനെയ് ഏഴ് വർഷകുമ്പഴത്തിനെ എന്തോ മെയിന്റനൻസ് വർക്ക് എന്തോ ചെയ്യണം അങ്ങനെ എന്തോ ഒണ്ട് അയ്ന്റെ കാര്യം.
അതെ ഞാൻ ഇങ്ങനെ വാങ്ങാൻ പോമ്പോ ഓരുത്തര് റിയും പ്രാന്താന്ന്. ഇപ്പൊ അങ്ങനെ കറണ്ട് പോന്നില്ലാല
അങ്ങനെ ഇല്ല നമ്മക്ക് ഇൻവെർട്ടർന്ന് വെച്ചാ നമുക്ക് ഉപയോഗോ ഉണ്ട്. കാരണം എന്തന്ന് വെച്ചാ കറണ്ട് പോമ്പോ സമയത്താണെങ്കിൽ നമുക്ക് ഇപ്പൊ നല്ലത് ഇപ്പ അല്ലെങ്കിൽ പിന്നെ സോളാർ പാനല്. ഇൻവെർട്ടർ വെയ്ക്കുന്ന നല്ലതാ അതിന അങ്ങനെ ഒരിതൊന്നും ഇല്ല നമുക്ക് അതിങ്ങനെ കറണ്ട് ബില്ല് അധികം ആവുന്നതായിട്ട് നമ്മുടെ വെച്ചിട്ട് അങ്ങനെന്നുല്ല മാക്സിമം എങ്ങനെ പോയാലും ഒരു രണ്ടായിരം രൂപയുടെ അകത്തുള്ള ബിൽസേ വന്നിട്ടൊള്ള്.
അതെയ ന്നാ ഒറ്റക്ക് ആയിറ്റ് നിക്ക്ന്ന ആൾക്കാ ഫാമിലിയാ ടീമ? ഒറ്റേക്കുള്ളത അല്ലെങ്കി കുടുംബക്കാറ്
അല്ല ഞങ്ങള് അച്ഛനും അമ്മയും ഞാൻ ന്റ രണ്ട് മക്കള് ഞങ്ങള് ഹസ്ബന്റും വൈഫും രണ്ട് കുഞ്ഞുങ്ങളും.
കുട്ട്യേള് വെൽതാ ചെർതാ?
അല്ല കുഞ്ഞുമക്കളാ. ഒരാള് എൽ കെ ജി ലും ഒരാക്ക് ഒരു വയസ് ആവാ പോക്ന്ന്.
നിങ്ങള് ഭർത്താവിന്റെ വീട്ടില അല്ലേ സ്വന്തം വീട്ടിലാ?
അല്ല ഞങ്ങൾ സപ്രൈറ്റടാ ഭർത്താവിന്റെ വീട്ടിലു അല്ല എന്റെ വീട്ടിലു അൽ
ആഹ് അന്നേരം അച്ഛനും അമ്മയും നിങ്ങളെ പെര ന്ന്ക്ന്ന്ണ്ട്.?
ഇല്ല ഞങ്ങളെ രണ്ടു പേരുടെ അച്ഛനു അമ്മയും ഇല്ല ഞങ്ങടെ രണ്ടുപേരുടെ അച്ഛനു അമ്മേ ഇല്ല മരിച്ചുപോയതാ
ആഹ്. ആഹ് അന്നേരം ഞാന്ല്ല നിങ്ങ അങ്ങനെ പറയുന്നത് ഞാൻ വിജാരിച്ചു അച്ഛനും അമ്മയും. ഞങ്ങള്ന്ന് പർഞ്ഞ ഞാൻ വിജാര്ച്ച് അ ച്ചനും അമ്മയും നിങ്ങളൊന്നിച്ച്.
അല്ലല്ല ഞങ്ങള് എങ് ഞാൻ അല്ല നമ്മളെപ്പോഴും അമ്മേ അച്ഛന് നമ്മള് അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ ഉം ഞങ്ങള് നാലു പേരേള്ളു ഒര് അണുകുടുംബം.
ആഹ് ഞാ നമ്മൾ ഒരാള് കൂടുതല്. അഞ്ചു പേര് ഏ മൂന്ന് കുട്ടിയാളും.
ആഹ് ഇ എ ഹസ്ബന്റും വൈഫും ഉം.
ഭർത്താവേടെ ഇവിട്ത്തന്നെയാ?
ആഹ് നാട്ടിൽ വർക്കെയ്യ ആള്.
ആഹ് എന്റതും നാട്ടി തന്നെയാണ്. കടയിലാണ് രാവിലെ പോയി നിങ്ങള്ത് എന്താ ജോലി? ആഹ്.
ആഹ്.
അത് ഞനക്ക് തോന്നീന് ഫോട്ടോൽ കണ്ടേരം ഡ്രൈവർവായിരിക്കും.
ഫോട്ടോ അത്.
ബേക്ക്ൽ.
അതോ സ്റ്റാറ്റസ് ആണോ എന്റെ ഡീ
അല്ല ഫു ആഹ് ടി പി.
ആഹ് ആ ഡീപ്പി ഞങ്ങള്തല്ല.
അല്ലേ അങ്ങനെ തോന്നീന് അതാണ്. പിന്നെ ഇന്നെന്താ ഭക്ഷണം ആക്കിയാ ചായല്ലാം കുടിച്ചാ?
ചായ കുടി കഴിഞ്ഞോടാ പിന്നെ ഇപ്പൊന്നും ചെയ്തില്ല രണ്ടാളും ഉറക്കവാ. പിന്നെ ഒറ്റക്കല്ലേ ഉള്ള്. ഞാൻ ഇന്ന് കട്ടനായിട്ടത് ഞങ്ങള്.
ചായക്കെന്താ കൂട്ടിയത് തിന്നത്?
കഴിച്ചില്ല ഒ ഹസ്ബന്റ്ന് ഫുഡ് കഴിച്ചു പോയി ഇനി എനിക്കെന്തെങ്കിലും ഉണ്ടാക്കണം.
അതെന്തെ രണ്ട് എല്ലാർക്കും ഒപ്പരം തന്നെ ആക്കിയാ പോരെ?
അല്ല ആള്ന്ന് ഓടസാ കഴിച്ചത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്കത് വേണ്ടാന്ന്. ഇനി രാവിലെ.
അതെ ഓട്സ് ഭർത്താവിനെങ്ങനെ ആക്കി കൊടുക്കല് പാൽലല്ലേ?
ആഹ് പാൽലാ ഞങ്ങള് ഞാൻ ഫസ്റ്റ് നമ്മള് പച്ചവെള്ളത്തി വെള്ളത്തിനകത്ത്. നല്ലതുപോലെ ഇതാക്കും തെളപ്പിച്ചിട്ട്.
നല്ല പോലെ കുറുക്കും അത്ന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ. ഇല്ല ഇല്ല അങ്ങനെ ഞങ്ങള് ഇടത്തില്ല കാര്ണം അതിട്ടാ വിപരീത ഫലാവും ഉപ്പ് പഞ്ചസ ഓട്സ് എപ്പഴും നമ്മൾ കഴിക്കുമ്പോഴത്തും ഉപ്പും പഞ്ചസാരയും ഒന്നും യൂസ് ചെയ്യല്ലെന്നാ പറയുന്നേ. അതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലത്.
അതിനകത്ത്ന്ന് ഞാൻ എന്റെ ഭർത്താവിന് രാവിലെ ആർ കൊടുക്കും വെള്ളത്തില്. വേവിക്കലല്ല പാലും വെള്ളം എടുക്കും. കൂടുതൽ ഫുൾ വെള്ളം പാടില്ലാല അല്ല പാല് പാടില്ലാല അമ്മ ഹെൽത്തിന് നല്ലേനും പിന്നെ കൊളസ്ട്രോളിനോ താക്കുന്നെ അല്ലേ
ആ ഞാൻ കൂടുതലും അങ്ങനെയല്ല ഞാൻ നല്ലതൊരു ആദ്യം പാൽ നല്ലതുപോലെ വെള്ളത്തിലി
പിന്നെ ങ്ങനെ കൂടുതൽ വേവിക്കാനില്ലാലാ
നമ്മളെ കൂടുതലെല്ലാ ഞാൻ നല്ല ഇതായിട്ട് സോഫ്റ്റ് വരുവാവുന്ന രീതിക്കെ ചെയ്യത്തുള്ളൂ കാര്ണം തരി തരിയായി കെടക്കുന്നേക്കാട്ട് ആളിന് ഇഷ്ട്ടം നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാവുന്നതാ
അതുപോലെന്നെ ഇണ്ടാഹല് പക്ഷെ ഞാൻ പാലും വെള്ളത്തി തന്നെ വേവിക്കും പിന്നെ ഈ ബെർങ്ങ നൊന്നും ഇല്ലാണ്ടെ ഒരു രസം കിട്ടൂലാല അയിന് ഞാൻ പഞ്ചസാര ഇട്ടു കൊടുക്കു അനക്ക് പഞ്ചസാര വാണം
ഹെൽത്തിന് പ്രോബ്ലംന്ന് പറയും കാരണം നമ്മൾ എപ്പോഴും ഈ ഓഴ്സ് കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനകത്ത് ഷുഗറും ഏ ഇതും സോൾട്ടും ആഡ് ചെയ്യല്ല എന്നാ പറയുന്നത്
അങ്ങനെ സംഭവംണ്ട് ഞാനീ ആക്കുന്ന നീ അങ്ങനെ പഞ്ചസാര ഇടാണ്ട് ഭർത്താവ് റയും ഒന്നും ഇടാണ്ട തന്നാ മതിന്ന്
അതാ നല്ലത് ഈന്തപ്പഴത്തിന്റെ സിറപ്പോ അങ്ങനെയൊക്കെള്ള മേടിക്കും പക്ഷെ ഈ ഷുഗറും സോൾട്ടും ആഡ് ചെയ്തൂടുക
മലയാളം
ആഹ് സോറി
ആഹ് പഞ്ചസാര ഇടാൻ പറ്റതല്ലേ
പഞ്ചസാരയും ഉപ്പും ചെയ്യ ചെയ്യരുതെന്നാ പറയുന്ന
അതന്നെ ഇനി മുതൽ അങ്ങനെ നോക്കീട്ട് ചെയ്യണം ഞാൻ ഞാ ഞാൻ ഉയോഗിക്കുണ്ട് ഞാൻ ഭർത്താവിന് കൂടുതലായിട്ട് അത പിന്നെ അല്ലെങ്കില് ആരോറൂട്ട് ബിസ്കറ്റ് ഇല്ലേ
ആഹ് ആഹ് ആരോറൂട്ടിൻ്റെ
ആഹ് അത് ചായ നമ്മളി പൊതുവേ കുടിക്കലില്ലേ രാവിലെ ആറ് ചൂടുവെള്ളം കുടിക്കൂ ചൂടുവെള്ളവും ആ വിസ്ക് ഞാനും അതാ ഇപ്പം തിന്നെ പിന്നെ ഉണ്യപ്പം ഉണ്ടാക്കി ഉണ്യപ്പം തിന്ന് രാവിലെ തന്നെ എനക്ക് എന്തെങ്കിലും ആയിട്ട് തിന്നണോ
എനിക്കും അങ്ങനെന്നെ
വല്ലാണ്ടെന്താ മിച്ചിങ്ങ് വരും പധിക്കാൻ പടുന്ന ഒരുര് അതില് അസ്വസ്ഥതയു
എനിക്കാണെങ്കിൽ ഒറ്റക്ക് ഉള്ളെങ്കിൽ ഭയങ്കര മടിയാ സാധാരണയായിട്ട്
അല്ല എന്തായാലും നമുക്കൊരു വയറ്റ്റിനൊ എന്തേല്ലോ ഒരു അസ്വസ്ഥത ഉണ്ടാവുംല്ല രാവിലെ തന്നെ തിന്നിട്ടില്ലെങ്കില് അതുകൊണ്ട് ഞാൻ രാവിലെ ഭർത്താവ് പോകുമ്പോം തന്നെ എന്തെങ്കിതിന്നും പിന്നെന്നുല്ല പിന്നെ തിന്നല് പത്ത് പതിനൊന്നു മണിയാവും
അതെല്ലായിടത്തും അങ്ങനെ ഇന്ന് സാധാരണ ഞങ്ങള് പോകുമ്പഴത്തേന്ന ഞങ്ങള് രണ്ടു പേരും കൂടെ ഇര്ന്ന് കഴിക്കുന്നതാ
ആഹ്
അപ്പൊ ഇന്നെന്തുവോ അത് നടന്നില്ല ഞാൻ പറഞ്ഞു ഏട്ടൻ കഴിച്ചിട്ട് പോ പിന്നെച്ചി ഇപ്പൊ ചേച്ചി വിചാരിച്ചിട്ട് ഈന്തപ്പഴം എടുത്ത് കഴിക്കാന്ന്
അതെ
ഉം
ഭക്ഷണം എന്താ ഇണ്ടാക്കുന്ന ചെറിയ കുട്ടി ഭക്ഷണത്തിന് വരുവോ രാവിലത്തെ ഭക്ഷണം കഴിക്കാ ഭർത്താവ് വരുവോ
ഇനി വരത്തില്ല ഇനി ആള് വൈകുന്നേരത്തെ എത്തു
ഇനി നിങ്ങൾക്ക് രണ്ട് ചെറിയ കുട്ടിയൾക്കും ആക്കാൻ ഒരു മടിയല്ലണ്ടാ എനക്ക് അങ്ങനത്തെ ഒരു സ്വഭാവവാ എന്താന്ന് വെച്ചാ ഈ കുട്ട്യാള് അങ്ങനെ നമ്മള് വിചാരിച്ച പോലെ തിന്നൂലലാ എല്ലാം നമ്മളന്നെ തിന്ന് തീർക്കേണ്ടി വരൂല്ലേ അങ്ങനെ തിന്ന് തിന്ന് ഞാനല്ലാം കൊറച്ച് ഉഷാറാ ഈ കുട്ടിയള് തിന്നാടെന്താ പിന്നെ ചാടാൻ കഴിയോ ആരെങ്കുംണ്ടാ വീട്ടില് നമ്മളന്നെ തിന്നേണ്ടി അതുകൊണ്ട് ഒരു മടിയാണ് ഞാൻ ഇന്നലെ ഇന്നലെ ഭറത്താവ് പറ ഇത് പൊറോട്ടോ കൊണ്ടന്ന് രാത്രി വേണ്ട പോലും കുട്ടിയൾക്ക് കഞ്ഞിമതി എന്ന് പറഞ്ഞു കഞ്ഞി അച്ചാറും കുടിച്ച് അതീകം അങ്ങനെയാ എന്നിട്ട് പൊറോട്ടയും കറിയും ഫ്രിഡ്ജ് അല്ലാ തണുപ്പിക്കാൻ വെച്ചിന്
ആഹ് നമ്മുടെ അങ്ങനെന്നെ അവർക്ക് വേണ്ടെങ്കി ഞാൻ കഴിക്കും
എന്നിട്ട് അതന്ന് വെച്ചിട്ട് അതുകൊണ്ട് ഇന്ന് ഭക്ഷണം രാവിലെ ആക്കേണ്ട ആവശ്യല്ല
കളയണ്ട എന്ന് ചിന്തിക്കും കളയണ്ട എന്ന് ചിന്തിക്കും
ഉച്ചക്ക് സാമ്പാർ കറി വെക്കാന്ന വിചാരിക്കുന്നു
നിങ്ങളവിടെ എങ്ങനെയാ സാമ്പാർ വെക്കുന്നെ
ഞാൻ സാമ്പാർ നിങ്ങ എങ്ങനെയ വോക്കില അഹ് പറഞ്ഞോട്ടെ
നമ്മൾ ഞാൻ ഫസ്റ്റ് ഞാൻ വെയക്കുന്നത് എങ്ങനെയാെന്ന് വെച്ചാ
ആഹ്
ഞങ്ങളുടെ അമ്മ വെക്കുന്ന വേറെ രീതിയാ ഞാൻ വയ്ക്കുന്നത് ഞാൻ എടുക്കുമ്പ ടൈ ഞാൻ എടുക്കുന്ന സമയത്ത് അതാണെങ്കി ഞാൻ ഒരു കാരറ്റ്
അതങ്ങനെയ കൂടുതൽ കട ഫീസ് കഷണങ്ങൾ പാടില്ല
ഞാൻ എടുക്കുമ്പോ അങ്ങനെ എടുക്കുന്നത് ഒരു കാരറ്റ് രണ്ട് ത തക്കാളി ഒരു ചെറിയ സവാള ആ ഞൻ രണ്ട് തക്കാളി എടുക്കും ഒരു ചെറിയ സവാള പിന്നെ ഒരു ഏരട്ട് സവാളയ എടുക്കും കൊച്ചുള്ളി എടുക്കും ഇ രണ്ട് ഇടു ഞാൻ
ആഹ്
കൊച്ചുള്ളി ആയിരിക്കും കൂടുതൽ ചേർക്കുന്നത് കൊച്ചുള്ളി പിന്നെ മുളകിടത്തില്ല
ആത് സാമ്പാർ പൊടി നല്ലണം ഇുന്നന്റെ മുളക് അങ്ങനെ ജസ്റ്റ് ഇടണംന്ന് നിർ നിബന്ധല്ല എന്നാല ഞാൻ കുറച്ചിടും
തോരം വരിവ് ചേർക്കത്തില്ല സാമ്പാറിന്റെ പരിപ്പ് എടുക്കത്തില്ല കണം എനിക്കും ആ എനിക്കും എ എന്റെ ഭർത്താവിനും പറ്റത്തില്ല അതിന്റെ പരിപ്പ് പരിപ്പ്ടത്തില്ല ഞാൻ പരിപ്പ് എടുക്ക പിന്നെ നമ്മള ഈ വഴുതനങ്ങല്ലേ വ വഴുതനങ്ങയിടും വഴുതനങ്ങയിടും വെണ്ട പിന്നെ വെണ്ടയ്ക്ക ഇടാത്തില്ല
വണ്ടൊക്കെ അങ്ങനെ അനക്കും കിട്ടലില്ല
ഏ വെണ്ടയ്ക്ക് അങ്ങനെ ചെയ്യത്തില്ല പിന്നെ ഉരുളക്കിഴിടക്കും ആ വെണ്ടക്ക അങ്ങനെ വാങ്ങ ആ അപ്പഴത്തിന് വെണ്ടയ്ക്ക് അങ്ങനെ എടുക്കത്തില്ല അപ്പൊ എന്നിട്ട് കിഴങ്ങ എടുക്കും ഉരുള്ള കിഴങ്ങ് ഒരെണ്ണം രണ്ട രണ്ടെണ്ണം അങ്ങനെ എടുക് പിന്നെ വെള്ളരിക്ക ഇച്ചി പടവലം വല്ലാതുള്ള സാധനങ്ങളൊന്നും പിന്നെ ഈ അമരയ്ക്ക് അങ്ങനെയുള്ള ടൈപ്പ് ഒന്നും ഞാൻ ഇണ്ടത്തില്ല. കാരണം അമരരിക്കയോട് എനിക്കും അത്ര താല്പര്യ ഇല്ല. ഇതെല്ലാം കൂടെ ഇട്ട്. ലേശം ഉപ്പും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട്. വെള്ളം ഒഴിച്ച് കുക്കറിനകത്തിട്ട് മൂന്നാലഞ്ച് ഫിസില് അടുപ്പിക്കും.
ആഹ്
മൂന്നാല് അഞ്ച് വട്ടം. അതിനന് ശേഷം മാത്രം ഞാൻ എന്ത് ചെയ്യും നമ്മളൊരു കടായ വല്ലോ എടുത്തിട്ട് അതിനകത്ത്. ചെണ്ണയും ഒഴിച്ച് ആ ശരിയട.